ഹലോ നല്ല വിശേഷം.
ന്താ ചോറിന്റെ പണിയിലാണോ?
ഉം ചോറിന്റെ പണിയിലോന്നൊല്ല ചെറിയൊരു ജോലിയിലാ..
ഏഹ് എന്ത് ജോലിയാണ്
ഏഹ്
എന്ത് ജോലിയാണ്ന്ന്ക്കാ?
അടക്കപൊളിയാണ്.
ആഹ് ശരി.
വീട്ടില് രണ്ട് ചാക്ക അടക്കണ്ടേനി ങ്ങനെ അടത്തിനെകം. നമ്മക്ക് പണിയൊന്നുല്ലല്ലോ ചോറും കുട്ടാനൊക്കായി കുത്തറ്ക്കുമ്പോളേ പൊളിച്ചാനാ രണ്ട് ച്ചാക്കെറ്കെതെ
അതേങ്ങ പോൾച്ചീട്ടത് എല്ലാ പണിയും ജോലി ചോറും കൂട്ടാനൊക്കെ ഒരുങ്ങി തൊട്ക്കലൊക്കെ കഴിഞ്ഞ്. ങ്ങനെ കുത്തറ്ന്നപ്പോ പൊള്ച്ച കൊറീസായി എറ്ക്കിട്ട് അയ്മേക്കെ റ്റെ കൂടുല
ആഹ് അയ് ശരി
ത് പൊള്ച്ചോട്ത്തെ തേം കിട്ടും അപ്പം അല്ലേ ഒരു പൊളിച്ചത് ഒരു കിലോ ണ്ടെങ്കിൽ അയ്ന് പന്ത്രണ്ടോ പതി മൂന്നൊ കിട്ടും.
ആഹ് അയ്ശരി അതേ കിട്ടോള്ളൂലേ?
ആഹ് അതെ കിട്ടോള്ളൂ അയ്മ്മ നല്ല നയ്പ്പ്ണ്ട്.
ആഹ് ഒണങ്ങിയതാ നല്ല ഒണക്കണ്ടോ
ചെല്തൊക്കെ നല്ല ഒണ്ക്കണ്ട് ചിലത് ഇണ്ടാവൂല്ല നമ്മളെ കയ്യും കയ്പെലൊക്കെണ്ട് വേറ്ടും
ഒണക്കല്ലാത്ത നല്ല പണിയല്ലേ പൊളിക്കാണില്ലേ
ആഹ് നല്ല പണിയാണേ
അയ്നിങ്ങനെ ചെയ്താ മതി അധികം ഒൺക്കല്ലാത്തേനെ ഒന്നൂടി ഒൺക്കിയാ മതില്ലേ വെയ്ലത്തെച്ചിട്ട്
പ്പ അപ്പൊ പൊതികം പൊടിയാ
ആഹ് അഹ് ശരി
തോലെന്താ കാട്ടല് അയ്ന്റെ അടക്കന്റെ
അടക്കന്റെ തോല് ചെല്പ്പ ഞങ്ങളെതുട്ക്കലില്ല കത്തിച്ചാനോര്
പോകയല്ലേ മൊത്തം
അഹ് വേണ്ട് പാളി പോകും അട്പ്പില് കണല് നറയ നല്ലാതെ
ആഹ് എത്തിയ ചൂട്ല്ലല്ലേ
ചൂടല്ലാതെ കണലില്ലങ്ങനെ നിക്കുന്നലാതെ ചൂടൊന്നുംല്ലാ ആണ്ട് പോവും നല്ല ഞങ്ങള് കൊടുക്കലാണ് അടക്ക കൊണ്ടോണോലന്നെ അങ് കൊണ്ടോകും
ചാക്കിലാക്കിയോലന്നെ കൊണ്ടോവൂല്ലേ
ഓനന്നെ കൊണ്ടോവും ഈ ടബർസീറ്റിനൊക്കെ പോകട് നോൽക്കെ
ആഹ് ആഹ് അയിന് പറ്റുല്ലേ
ആഹ്
ആഹ് ഇവിടൊക്കെ ഓരോര്ത്തര് ചക്ക കൊണ്ടോന്നച്ചിങ്ങാണ്ട് നന്നാക്കും
ഏഹ് ആഹ് ചക്കെ
ആഹ്
ഒന്നിന് നാൽപ്പോർപ്യട്ടോ
ചക്കത്ത കൊണ്ട് നമുക്ക് ചക്ക വീട്ട്ക്ക് എത്തേ
ആഹ് വീട്ട് കൊണ്ടു തന്നിട്ട് ഞമ്മൾ അത് അരിഞ്ഞു കൊടുക്കുക ചക്കപ്പൊരി ഉണ്ടാക്കാന് ആഹ് എന്നിട്ട് പിന്നെ ഓല് ഒരു ചക്ക നന്നാക്കി കൊടുത്താ നാൽപ്പോർപ്പ്യ കിട്ടു
ആഹ്
ഓരന്നെ വന്ന് കൊണ്ടോവും ഓരന്നെ വന്ന് നമ്മളെ വീട്ടിലിറക്കി തരും അങ്ങനെയാണ്
ഒരു ചക്ക നന്നാക്കി കൊടുത്ത നാല്പ്പത് ലേ നുർക്കി കൊടുത്താല്
ആഹ് അതെ ഒരു ചക്ക ഇതാക്കി കൊടുത്താല് നാപൊർപ്പ്യ കിട്ടു ഒരു മൂന്ന് ചക്ക ക്ക ഒരു ദിവസം നമ്മുക്ക് നന്നാക്കാം ഒറ്റക്ക് കഴൂല ആരെങ്കിലൊക്കെ ഉണ്ടെങ്കില് കൂടി ത കൂടി തരാണ്ടെങ്കിൽ
സുഖേക്കാരംലേ ഏഹ് അങ്ങനത്തൊക്കെ അവൊവിടുന്ന് കൊണ്ടന്നേക്കാരല്ലേ
ആഹ് ഈ ബേക്കറിൽക്ക് ഒലി അവിടെ കൊണ്ട് ഓല് പൊരിച്ചോളൂ നമ്മള് പൊരിച്ചു കൊടുക്കേണ്ട
ആഹ്
നല്ല വെലല്ലേ ചക്ക പൊരിക്കി
ചക്കപ്പൊരിക്ക് നല്ല വെലയാണ്
ഉം അത് കൊറച്ച് പണിയും ഉണ്ട് നേർമേല് അരിഞ്ഞ് പിന്നെ അത് വേവ്ണ വരെ ക്കണ്ടേ ഞാൻ എടക്ക്ണ്ടാക്കലണ്ട് ഇണ്ടാക്കിയപ്പോ അഹ് ഇപ്പ പറയന്ന്
ഏഹ്
ആഹ്
അത്ണ്ട് ഈ വേം വേവൊന്നുല്ല ചക്കപ്പൊരിയാണ് പറിഞ്ഞിട്ടെ
അതെ അല്ല വേവ്ണ്ട അല്ല
ആഹ് കുട്ട്യാളെ കുട്ട്യാള് ചുമ്മാല്ലണ്ട് വില അറിയാ പിന്നെ അങ്ങും മൂടി കൊടുക്കും നല്ല ഇതുണ്ട്
നല്ല നയ്പുണ്ടയിന് ഉം
ചോറൊക്കെ വെയ്ച്ചോ
ഇല്ല കഴിക്കാൻ പോണേള്ളൂ
ഏഹ് എന്താ കൂട്ടാനൊക്കെ
ഓ കൂട്ടാൻ മീങ്കറിം ചോറു ആണ് സാലഡും ഉപേരിയും പപ്പടോ അനൊള്ളു നിങ്ങൾക്ക് കോഴിണ്ടോ കോയി കൂവണ ഒച്ചേക്ക്ണ്
പോയി അവുട്ന്നെട്ന്നോ കൂക്കാണ് ഞങ്ങക്ക് കോയൊന്നില്ല കോയി എത്ത വാളല തീരെത്താ ച കുട്ടികളാണ്ട് വീരിയും ച കോഴിപ്പേന ഉണ്ടാവും ചില പിന്നെ കോയ്ക്ക നായ നായിക്കള് വെച്ചേക്കൂല
ആഹ് ആഹ് ബടി സ്ഥിതിഅതന്നെ ഓ ഉണ്ട്
ഏഹ്
തൊറന്നീല്ല കൂട്ടില്ല തൊറന്നിട്ടച്ചാ കിട്ടൂല ഒക്ക നായി പോയി തീർക്കോ
ആഹ്
അയിതിനോട് പിന്നെ തുടങ്ങാതൊക്കെ ഇല്ല
ആഹ്
കുട്ടികളൊക്കെ എന്താക്കണ്
മറ്റയാളൊക്കെതാ കളിച്ചട്ടുണ്ട് കൊറെ കറൻ പറഞ്ഞിണ്ട് ക കേറണ്ട് നമ്മുടെ അടുത്തൊക്ക എപ്പഴാ കേറ അപ്പോഴ ഓരും കുട്ടി ള്ളൂ അത്വേരെ കയറിക്കോളി കുളിച്ചോളിരാ ഓലും കേറുല നമ്മെ പോലെ കുത്ത
ഓക്ക് പന്തളി പന്തും കൊണ്ട് അങ്ങ തട്ടി കളിച്ചന്നെ സ്കൂള ഇില്ലാത്തതല്ലേ
ആഹ് ആഹ് ആഹ് ഓ ഓന് കളിക്ക പ്രായല്ലേ കളിക്കട്ടെ
ഏഹ് കളിച്ചാ പിന്നെ ഒടെ അടിപടി വരിണേ
തല്ല് തീർക്കാനെ നേരള്ളൂല്ലേ
ആഹ് രാവിലൊന്ന് കൂടിയന്ന ഇപ്പറോ വിലല്ലാതെ റോ അട ഉത്തർന്ന് മാങ്ങി പോയി
ഉം അത് നോക്കണ്ടാ ഈയ ഒരു പ്രായന് തിരിച്ച്ട്ടൂലല്ലേ നമുക്കൊന്നും നഷ്‌ട്ടായ തിരിച്ചിട്ടൂല്ലോ ഓ ഓലെന്തേലും ചെയ്യട്ടെ രണ്ടാ
ന്ന് ഒപ്പ രണ്ടോട്ട
ഉം നിങ്ങക്കോ
കുച്ച നാലെക്ക രാണ്ണ്ട്രുട്ടിയ
നിങ്ങക്കൊ
എനിക്ക് നാല്
അലഹംമുദില്ല
ആഹ് ഏഹ് ഒല് വല്ലിട്ടളായിനോ
ഒന്ന് പതിനാറ് ഒന്നിന് എട്ട്
ഏഹ് പതിനാറ് വയസും എട്ട് വയസുവ
ആഹ്
അപ്പൊ നിണ്ട പ്രസവ അല്ലേ
ആഹ് അതെ
ഓരോരോ പ്രശ്നങ്ങളൾ കൊണ്ട്ങ്ങനെ വലുതാ ൺകുട്ടിയ
എന്താ പണി പഠിച്ചേന
ആഹ് പ്ലസ് വണ്ണിലേക്ക്
ആഹ്
അങ്ങനാണ്ട് തട്ടി മുട്ടി പോവ്ണ്ട്
ഉം
ഇങ്ങള് അത് ചെറുതാ ഒക്കെ
ആഹ് ചെറുതിന് രണ്ടര കഴിഞ്ഞു മൂന്നാവാനായി
ഏഹ്
ആ അയ് ശെരി ഓലെ വർത്താനം പറയുന്ന അവ്ട്ന്ന്
ആഹ് ഓന് ഇപ്പം അങ്ങനെ അവിടുന്ന് കളിച്ച് വന്ന്ക്കാണ്ട് ഓരോന്ന് ഇങ്ങെനെ പറയണേയ്
ആഹ് ആഹ് ഉ
എന്താ വേറെ വേറെ ഇങ്ങളെ ആരൊക്കെ വീട്ടിലില്ല എന്നിട്ട് നിങ്ങള് ഈ കുട്ടികളും വേറെ ആരും ഇല്ലേ
ആഹ് ഞങ്ങള് തന്നെ ഒള്ളൂ
വൈകുന്നേരത്തിന് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണോ
ഇല്ല ഇന്ന് ഇല്ല ഇന്നലൊക്കെ ഇണ്ടായിരുന്നു
ഏഹ് യാ എവിടേക്കെ പോകോ ഇങ്ങനെ ഒയ് വൊക്കെ ഉണ്ടാകുമ്പോ?
ഓഹ് പോവാനൊക്കെ പോവും.
ഏഹ് ഏഹ്
കുട്ടികള് പിന്നെ ഇങ്ങനെ പറയുമ്പോ അങ്ങനെ പോവും.
ഏഹ്.
ഏട്ടെങ്കിലും ബീച്ചിലെ പാർക്കിലൊക്കെ കളിക്കാനോ. അങ്ങനൊക്കെ ഇപ്പം കുറച്ച് ദിവസ ആയിട്ട് മഴൊക്കൊവുമ്പോ അങ്ങനെ വണ്ടിമ്മൽ ഒന്നും പോവാൻ കഴിയൂല്ലല്ലേ
ബൈക്ക് ബൈക്കുമലയ്ക്കാരല്ലേ?
ആഹ്
ഉം ആഹ് മഴ അല്ലെ. ആഹ് ചെറിയ കുട്ടിയാണ് പിന്നെ പൊതുവേ ടൂറിൽ പെട്ടതല്ല. യാത്ര ആയാൽ അങ്ങനെ പോകെന്നില്ല.
ആഹ് ആഹ്. ടൂർ ഒക്കെ പോണ അങ്ങനെ അടി അടിച്ച് പെളിച്ച് നടക്കാനല്ല നല്ല ഇടക്കൊക്കെ ഒരു മനസ്സിനൊരു ആശ്വാസത്തിനൊക്കെ പോകനല്ലാതെ.
ആഹ് ആഹ് അതെന്നെ.
ഇവിടെ കുട്ടികള് പിന്നെ ഇനാള് കണ്ണൂരൊക്കെ പോയിന് വിസ്മയിൽ.
ആഹ്
ആഹ് അന്ന് രക്ഷിതാക്കൾക്കൊ ഗ്യപ്പുണ്ടായിപ്പേ രക്ഷിതാക്കളും പോയിന്.
കുട്ടികൾക്ക് ഇഷ്ടമാണ് പോക്ണത് നമുക്ക് അങ്ങോട്ട് പോകല്ലേ നമക്ക് ഇങ്ങോട്ട് പോകല്ലേ എന്നൊക്കെ പറയെ. എവുടെ വാപ്പാർക്ക് ബൈക്ക്മ്ലെ ഒന്നും കച്ചൂലെ
ആഹ് എല്ലാരോടിം കൊണ്ടാവാനും കയ്യൂലാ
ഉം
ഉം ഇന്നപ്പോ രാവിലെ ഒരു മഴൊക്കെ പെയ്ത് ഇപ്പ നല്ല വെയില് അറക്കിണ്ട്.
ആഹ് രാവിലെയൊക്കെ ഒന്ന് ഇങ്ങോട്ട് പാറ്റി ഇതാക്കി.
ആഹ് ആട്ടുണ്ടായിനില്ലേ.
ആഹ് ഒന്ന് മൂടിയൊക്കെ പാറ്റിയൊക്കെ എത്തോന്ന് ഇണ്ടായിക്ക്ണ്.
ഉം ഇവിടെങ്ങനെ പെയ്തീന് പെയ്തി ഇങ്ങനെ വന്നീന്ന്. പിന്നെ കണ്ട്ണ് ഒര് പോക്ക് പോണ് പിന്നെ പോയ വയ്യ് കണ്ടീല്ല. പിന്നെപ്പല്ല വെയിലും അറിക്കിണ്ട് അറിക്ക്ണ വെയ്ല് നല്ല ചൂടും ഇണ്ട്. ഉം
പിന്നെന്താ?
പെരുന്നാൾക്ക് ബീഫൊക്കെ കിട്ടയില്ലനയോ കുറെ കിട്ടീനെയോ?
ഓ ഇണ്ടേന് ബീഫ് കിട്ടിയാലപ്പ എന്താ രണ്ട് ദിവസൊക്കെ വെക്കും പിന്നെ മൂന്നാസം വെറിന്നാ പൂതി.
ആഹ് അതെ എന്നും ഇങ്ങനെ കൂട്ടുമ്പോ ഒരു മടുപ്പാണ് ഇവിടെ കൊറെ കിട്ടീന്.
ഏഹ് നക്ക് ഇതില് അങ്ങനെ കൊറേ കിട്ടൂല കൊറച്ച് കിട്ടൂള്ളു ഇവിടുന്ന്. ഇപ്പഒരി ഓരിര് കൂടുമ്പോ
ഓരിൽ കൂടുമ്പോ ഒര് പൊതി കിട്ടുല്ലേ?
ഓരി ആഹ് ഓരിൽ കൂടുമ്പോ ഞൻക്ക് കൊറച്ച് കിട്ടും. അല്ലാതെ ഓരില്ലേ നമുക്ക് ഈ മഹല്ല് ലോറിന്നുംല്ലല്ലേ.
ആഹ് അത് ശരി അല്ലാ പിന്നെ പള്ളികലെ പൊതിയൊന്നും ഉണ്ടാവില്ല.
ആഹ് പള്ളിക്കലെ പോതി അങ്ങനെ അത് തോന ഉണ്ടാവൂല്ല രണ്ട് രണ്ട് കിലൊനോ ഒരു കിലോനോ ഒക്കെ ഉണ്ടാവുള്ളു. നമ്മള് പിന്നെ ഞാനൊക്കെ എൻറെ വീട്ടക്ക് നിക്കാൻ പോകുമ്പോ അടുന്ന് അവിടെനല്ലോം കിട്ടും. അത് തങ്ങാടിയിലാകുമ്പോ നല്ല ഇളയെ പോത്ത്ട്ടവും ഞാൻ അവിന്ന് പോരുമ്പോ എന്റെ ഏട്ടത്തേക്കൊന്നും വലിയ ഇഷ്ടല്ല. ഈ അറച്ചിയൊണ്ട്ബീഫ്‌യോടന്നും അപ്പോ ഓള് അരച്ചിച്ച് കൊണ്ടന്നല്ലോഓൾ കൊണ്ടന്ന കുട്ടയാൾക്ക് ഇന്റെ പെരിക്ക് കൊണ്ടെയ്കോ പറഞ്ഞ് ങ്ങാ ണ്ട്
പല പല സ്പെഷ്യലും ഉണ്ടാക്കാം ബീഫ് ഉണ്ടാവകുമ്പോ ബീഫ് കട്ലറ്റ്. ബീഫ് ബിരിയാണി. അനങ്ങനെ മാറി മാറി ഉണ്ടാക്ക ഇറച്ചി കേക്ക് ഇറച്ചി പത്തിരി.
ഇറിച്ചുകൊണ്ട് പോര പണിയ കാല
പിന്നെ അട് മടുക്കും പിന്നെ ഫ്രീസറല്ലെ കിടക്കും പിന്നെ കുറ ദിവസം ഒരാഴ്ച്ച കഴിഞ്ഞി പിന്നെ ഒന്നായിട്ട് എടുക്കും പിന്നെ.
ആഹ് അടച്ചി എപ്പഴേും കുട്ടുംബാർ ഭീകര ഡയിലിട ബരുതിട്ട കാണുമ്പോ വേണ്ട
ആഹ് അതെ.
എന്നും കൂട്ടുമ്പൾ ഒരു മടുപ്പ് നല്ലതല്ല ല്ല യൂറിക്കാസിഡ് കൊളസ്ട്രോള ഒക്കെ വരുന്ന സാധനമാണ്.
അതെ എൻ്റെ തന്നെയാണ് ഒരു യുറികാസൊക്കെ കണ്ടാ കാലിന്റെ നെര്യാണിക്കെപ്പഴും ഒരു വേദനയാണ് ആരോ പറഞ്ഞു യൂറിക്കാസിടോണ്ടാണ പറിയേ
യുറിക്കാസിഡ് ചെക്ക് ചെയ്യ് ചെക്ക് ചെയ്താ അറിയാം അഞ്ചിൽ കൂടുതൽ ഉണ്ടെങ്കെ വേദന ഉണ്ടാവും
തന്നെ.
ഉം നാല് വരെ നാല് നാലരവരേ ഉള്ളു നോർമലൊള്ളൂ.
അയ എങ്ങനെ ടെസ്റ്റേ ചെയ്യാ എന്താ പോയി പറയാ ടെസ്റ്റയ
യൂറിക്കാസിഡ് ചെക്ക് ചെയ്യാനാ പറഞ്ഞാമതി ബ്ലഡിലാണ്
ബ്ല ബ്ല ബ്ലഡിലാ?
ആഹ് ബ്ലഡിലാ നോക്കല്.
അതിനതല്ല അത് ആയിന് നല്ല വെലണ്ടോ?
ഇല്ല ഇല്ല എമ്പറപ്പട്ടള്ളു അയിന് ഗുളികണ്ട്. ഇന്നാ പിന്നെ വേറെ പ്രത്തേകിച്ചൊന്നൂല്ലല്ലോ ഇന്നാ ആയിക്കോട്ടെട്ടോ എന്നാ ശെരിയേ.
ആഹ് ശരി.